ഹലോ? ആഹ് എന്തൊക്കെ വിശേഷം ഹലോ കേക്കിന്നില്ലേ? എന്താ സുഖം അങ്ങനെ പോണ് ണ്ട് ആഹ് എന്തക്കെയങ്ങളെ വർത്താനം?
ഓ നല്ലന്നെ ഞാപ്പ ക്ലാസക്കെ വന്നി കഴിഞ്ഞിരിക്കാ.
ഏഹ് എന്തു ക്ലാസ്സ്?
ആഹ് ആഹ് ഞാന് ഡിഗ്രിക്ക്.
ഏഹ്
ആഹ് ഡിഗ്രി ഞാനിപ്പം സബ്ജക്ട് ഇംഗ്ലീഷാ.
ആഹ് അത് ശെരി ഫസ്റ്റ് ഇയറാ?
അല്ലല്ല ഞാനിപ്പ തേടിയറ്.
ഏ അപ്പൊ കഴിനായല്ല ലിറ്റ്റേച്ചറോഫ് ഫംഗ്ഷണിഗ്ലീഷ് അങ്ങനെക്കെ ഏതെങ്കിലുണ്ടോ സ്പെഷ് സ്പെഷ്യലൈസേഷൻ ആ ഇന്ന്ട്ട് പിന്നെ ഇംഗ്ലീഷ്ട്ത്ത്ട്ട് എന്താ ആ എന്താണ് ഏത് ഫീൽഡിലെക്കാ പോവാ
ഞാന് ആ ഞാനങ്ങനേ വിചാരിച്ചിട്ടേനി ഇട്ത്തത് ഇംഗ്ലീഷ് അങ്ങനെ ഇൻക്കാനെ ഭയങ്കര ആഗ്രഹണ്ടെയ്ന് ഉം പഠിക്കാം ടീച്ചിങ്ങിലേക്കൊക്കെ പോണന്നൊക്കെ പിന്നെ അതില് കേറിയപ്പോ പിന്നെന്താച്ച്ണെങ്കി ബീ എഡ് ഒക്കെ എടുത്തെയ്ഞ്ഞാലും കൊറേ പണിണ്ട് മ്മക്ക് കിട്ടാന് അല്ലെങ്കി എവിടെങ്കി പൈസൊടുത്ത് കേറാം പറ്റണം എൽ പി സ്കൾലെന്നെ മുപ്പത്തഞ്ച് ലക്ഷൊക്കെ ചോയ്ക്ക്ന്നെ ആഹ് ആഹ് അതാണപ്പൊരു ചടപ്പ് മറ്റേത് മ്മക്ക് പി എസ് സി വഴിയെക്കെ കേറാച്ചാലും റാങ്ക് ലിസ്റ്റില് വന്നാല് കൊറേ കയ്യും വിളിക്കാനൊക്കെ
ആഹ്
ആഹ് അല്ലെങ്കി പാഗ്യം പോലെ കോളേജ് കോളേജിലെക്കെ കേറണം ഞാന് നിപ്പന്തെങ്കിലും കോഴ്സ് ഒക്കെ നോക്കണം
എന്ത് കോഴ്‌സാ വിചാര്ച്ച്ക്ണ്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനൊക്കെ
സ്പേന്താ പറയാ ബാങ്കിംഗ് ഒക്കെണ്ടല്ലോ ബാങ്കിലേ
ആഹ് അങ്ങനെ ബാങ്കിലൊക്കെ ഇംഗ്ലീഷ് ചെയ്യാൻ പറ്റ് വോ
ഓ പറ്റും. നമ്മക്കയില്ള്ള എക്സാമ്ണ്ട് അത് അറ്റൻ്റെയ്താല് കിട്ടും
ആഹ് ശെരി
ആഹ് പിന്നെ അതേപോലെ മറ്റേ റെയിൽവേല് ഉം അങ്ങനെക്കെ അപ്പ റെയിൽവേല്ണ്ടാന് ആഹ് ആ അങ്ങനെക്കെപ്പോ ഞങ്ങള്‌വ്ട്ന്ന് കൊർച്ചുട്ട്യാളൊക്കാനെ എഴ്തീട്ട് ഒരേട്ടനൊക്കെ കിട്ടീന്ന്
ട്രൈയെയ്യാം പറ്റുന്നൊക്കൊ പർണോണ്ട് ആഹ് അപ്പ അങ്ങനൊക്കെ നോക്കി നിക്കാ എന്റെ മക്ക ക്കളൊക്കെ എന്താക്ക്ണ്
ഇതാ ഇവ്ടെണ്ടെല്ലാരും ഫുഡൊക്കെ കഴിച്ച് കെ ജി എൽ കെ ജി
ആഹ് ആഹ് എൽ കെ ജിയാ
ആഹ് ഇന്ന്ട്ട് കൊഴപ്പൊന്നുല്ല തൊടങ്ങീട്ട് ക്ലാസൊക്കെ തൊടങ്ങീ
ആഹ് ചേച്ചിത്തിരി മാറി നിന്നോ
ആഹ് ആഹ് ഇന്ന്ട്ട് എന്തെക്കെന്ന്ട്ട്
ആഹ് എന്തെക്കെ ചായ കഴിഞ്ഞോ
ചായുടിച്ചു മിച്ചറും ചായിം ഇങ്ങക്കെന്തെയെന്ന്
ഞങ്ങക്ക് ഞാനിന്ന് ചായകുടിച്ചില്ല്യ നേരെ യാനങ്ങനെ ചായ കുടിക്കെല്ല്യ ചായ കുടി
ജ്യൂസ്ന് എന്താ കഴിക്കല് ആ ആഹ് അയ്ശെരി ആഹ് വെള്ളം കുടിക്കേ അയിന്റെ കൂടെ
ആഹ് അപ്പ അങ്ങനെ ചായ കുടിക്കൊള്ളു വെള്ള ഞാന് കുടിക്കൂല
ആഹ്
ചോറെന്നെ വെക്കും ഉച്ചക്കയിക്കും ഇന്നാലും വൈന്നേരം വന്ന ആഹ് അപ്പ
വൈന്നാരം വന്നാ ഒന്നും കൂടി ചോറ് വെയ്ക്കും പിന്നെ ഇവര് രാത്രി ചോറ് കയ്ക്കോ
രാത്രി ആഹ് കഴിക്കും ഞാൻ ചോറ് കഴിക്കും ച ചിലപ്പോള വൈകുന്നേരം കഴിക്കുള്ളൂ വിശക്കുണ്ടാകിൽ മാത്രം ആഹ്
അപ്പ ഈ വൈകുന്നേരംക്കെ കഴിച്ചാ രാത്രി കഴിക്കാൻ പിന്നേ കഴിയോ
ആഹാ അത് ഞാണ് നേരെ വൈകിട്ടാ കഴിക്കാ നേരത്തെ കഴിക്കൂല പത്തണിക്കവും
ഏഹ് ആഹ് സെരി
ഉം ഇന്ന് എന്തേ ചോറിന്
ചോർന്ന് ഇന്ന് അയില മുളകിട്ടതും വായക്കൊപെരിർന്നു ഹലോ അയിലക്കറി അയിലക്കറിയും വായക്കപ്പെരിക്കെർന്നു
ആഹ് മീൻ കിട്ടാണ്ടോവടെ?
ഇപ്പം മീൻ ടോളൊക്കെ കഴിഞ്ഞ് കിട്ട് ട്ട് ണ്ട്
ആഹ് ന്ന് ഇവിടെ മീൻ കിട്ടിയില അമ്മ ഇങ്ങനെ പറഞ്നി മീൻ കിട്ടിയില്ലന്ന്
അഹ് ശെരി ആഹ് ഇന്നിട്ട് ബസകോള പോവുന്നുണ്ടല്ലേ എനിക്ക് ഒരു മൂന്നരം നാല് മണി വരൊക്കെ
ആഹ്
ആഹ ആഹ് ആഹ അ ഞൻ കൂട്ടൊണ്ടിര ബ്രദർണ്ട ബ്രദറാണ് എന്നിട്ട് പിന്നെ ആ നല്ല സൗണ്ട് ണ്ട് അഹ് ഇപ്പൊ അത് ഇന്റെ ഓൻ മിണ്ടക്ക പറയുമ്പോലെ അടുത്തുക് അങ്ങട്ട് വരും
വാശി പിടിക്കണ്ടാവുല്ലേ? നമ്മള് ചെയ്യണ്ടാ പറ ആഹ് നമ്മൾ ചെയ്യണ്ടാ പറയുമ്പോ ഒന്നും കൂടി ചെയ്യാൻ തോന്നും
ആ ആഹ്
ഇവടെ ഇവടെ അടുത്തുള്ള ചെറുതൊക്കെ അങ്ങനെയാ ചെയ്യരുത് പറഞ്ഞാല് അപ്പത് ചെയ്യാൻ തോന്നും
ആഹ് അ എല്ലാം കുട്ടിയോളി ഒരു ഇതാണത്
ആഹ് അതെടുക്കണ്ട പറഞ്ഞാല് അത്ടുക്കണംന്നു
ആഹ്
ക്ക് വേണ്ടതൊന്നല്ല വേണ്ട ആഹ് ഒരാളെള്ളു?
അതെ അല്ല രണ്ട്ട്ട്ടിയാളാണ് അവര്
ആഹ് ആഹ ആഹ് അപ്പൊ എന്തായാലും കുരുത്തക്കട് ഇണ്ടാവും.
ആഹ് രണ്ടാള എന്തപ്പ അങ്ങനെ ഇപ്പ ഒരു മിഠായി കൊടുത്തപ്പോ അത് കോയപ്പല്ല ആ പോയി
അങ്ങ് പോയി ആഹ് മുട്ടായി നല്ലോം കൊടുക്കുവോ?
അങ്ങനെ കൊടുക്കലൊന്നില്ല ഇങ്ങനെ പ്പോ വാങ്ങി വാങ്ങലും കൊടുക്കലൊന്നുല്ല ആരെങ്കിലും എപ്പോഴെങ്കിലും കൊടുക്കുമ്പോഴൊക്കെ അങ്ങനെ
ടൈമിൽ എന്തെിലും ഫ്രൂ്സ് അങ്ങനെയൊക്കെ കൊടുത്താ മതി മുട്ടായി അധികം കൊടു
ആഹ്
ആഹ് എന്താ രാത്രി ഇങ്ങനെ ഫുഡ് കഴിക് ക്കൊ ഡയിറ്റ് ഉണ്ടോ?
ആഹ് ഇനിക്ക് ഡയറ്റാണ് ഇനിക്ക് ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് എന്താ ഞാ ഇപ്പ ഇത്തിരി തടിയൊക്കെ ഇണ്ടായതോണ്ട് ജിമ്മിനൊക്കെ പോന്ന്ണ്ട് അതുകൊണ്ട് ആഹ് ജിമ്മിന് പോന്ന്ണ്ട്. ഡെയ്ലി പോകും ഞായറ് ലീവാണ് പിന്നെ നമുക്ക് അടിയിൽ ലീവാകു ആവശ്യങ്ങൾ വരുമ്പോ ലീവാക്കും ഒരു മന്താവുന്നുള്ളു പോവാൻ തൊടങ്ങിയിട്ട്
ആഹ് ഇന്റെ ഏട്ടൻ ട്രെയിനറാ ജിമ്മിലെ
ഏഹ്
ഇന്റെ ഏട്ടൻ ചെറിയ ഏട്ടൻ ജിമ്മിലെ ട്രെയിനറാ പറയാ
ഏഹ് അയ് ശരി അവിടെ ബോയ്സ് മാത്രാണോ ഗേൾസും ഉണ്ടോ
എല്ലൊണ്ട് രണ്ടും ഉണ്ട് എല്ലൊ ഉണ്ട് പ്രായായോര് കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറയും ഡയറ്റ് എടുക്കണെ പറ്റ് എം ഓ ഉം അപ്പൊ ഇങ്ങനെ ഫുഡ് കണ്ട്രോള് ചെയ്യുന്നതിനെ പറ്റിയും ക്കൊരു ഡയറ്റ് എടുക്കല്ലേ ഡ ഡയറ്റ് എടുക്കല്ലേ ചോയിക്കാ
ഉം ആഹ് എടുക്കല്ണ്ട് ഞാൻ പോണത് ഗേൾസ് സ് മാത്രള്ള ജിമ്മ്ക്കാണ്
ഗേൾസ് മാത്രാ ആഹ്
ഉം
ഇവിടെ രണ്ടു ഉണ്ട് ഇവർക്ക് പിന്നെ വെല്യ ജിമ്മാ അപ്പ രണ്ട് സെക്ഷനായിട്ടാ മോളില് ആണുങ്ങള് താഴത്ത് പെണ്ണ്ങ്ങള് അങ്ങനെ ആക്കീട്ടാ
ആഹ് അപ്പ പിന്നെ കൊഴപ്പയില്ല പ്രൈവസി ഒക്കെണ്ടല്ലോ ല്ലേ ഇതു നമ്മള് എല്ലാരുംപാട് ഒരുമിച്ചാവുമ്പം നമ്മക്കത്ര പ്രൈവസി
പ്രൈവസി ഇണ്ടാവൂല മറ്റേത് ഓര് വേറെ വേറെയാണ് ഇന്നിട്ട് എങ്ങനെയാ എന്തൊക്കെയാണ് ഫുഡിന്റെത് കഴിക്കണത്
ഫുഡ് പറഞ്ഞാല് ഇപ്പ രാവിലെ നമ്മള് കറുകാ പട്ടയും ജീരകവും തെളപ്പിച്ച വെള്ളം കുടിക്കാ അതിന്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതും കഴിക്കാ പിന്നെ നമ്മക്ക് എന്താ എന്താപ്പ പറയാ മറ്റേ എന്തെങ്കിലൊരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ദോശെ എന്താണെങ്കിലും കഴിക്കണേൻ്റെ നേർ പകുതിയാ രണ്ടു ദോശ കഴിക്കണ്ടേ ഒരു ദോശ അയിന്റെ കൂടെ കൂടുതല് എന്താണ് കടലൊക്കെ കഴിക്കാറ് അപ്പൊ പ്രോട്ടീൻ നല്ലോക്കിട്ടും അങ്ങനെ ഉച്ചക്ക് കൊറച്ച് ചോറ് കഴിക്കാ കൊറച്ച് ചോറിന്റെ കൂടെ കൊറച്ച് സാലഡ് ആഹ് എന്തെങ്കിലും മുരിങ്ങാ ചീര അങ്ങനെ എന്തെങ്കിലും പിന്നെ മീന് പ്രോട്ടീനായിട്ടുള്ള എന്തെങ്കിലും മുതിര പൾസസ്സ് അങ്ങനെ എന്തെങ്കിലൊക്കൊള്ളു പെടുത്തിട്ടുള്ളോരു റിച്ച് ആയിട്ടുള്ള ഒരു മീൽ എടുക്കാ ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മക്ക് സമയത്ത് വേറെന്തെ കഴി
ആഹ് ചോറ് കഴിക്കണന്നില്ല ചോറ് ചോറ്പിന്നേ കാർബോ ആണല്ലോ
ആഹ് അതന്നെ ചോറും മധുരം കൊറച്ചാ തന്നെ അത്രയും നല്ലതാ
ഉം ഞാ ഞാൻ പിന്നെ തടി വെക്കും ചെയ്യും പിന്നെ ഞാനത് ഒന്ന് ടെൻഷനൊക്കെ ആയാല് അത് കൊറയും ചെയ്യും അതുകൊണ്ട് ഫുഡ് കണ്ട്രോള് ചെയ്യില്ല
ന നമ്മളെ പിന്നെ നമ്മളെ പിന്നെ തടിയൊന്നും അങ്ങനെട് വന്ന് കിട്ടിയാ പോണ ശരീരല്ല ടെൻഷൻ അടിച്ചാലൊന്നും പോവൂല്ല പട്ടിണി കെടന്ന് വർക്ക്ഔട്ട് ചെയ്യണം പട്ടിണി കെടക്കാ മീൻസ് കാർബ് കൊറവാക്കിയാ മതി അല്ലാതപ്പ നമ്മള് ആഹ് ഡയബറ്റ് റ്റെ കഴിക്കാതെ ആഹ്
ഇതാവും ഉം
ആഹ് കഴിക്കണ്ട
ആഹ് മാങ്ങ കഴിക്കാൻ പറ്റൂല ഇപ് അണെങ്ക മാങ്കോ ആണല്ലോ സീസൺ അപ്പൊ പിന്നെ മാങ്കോ
സീസണ നമ്മള് കഴിച്ചോം ആഹ് മങ്കോ അത് പോലെ പഴം. പഴത്തിനന്നെ റോബസ്റ്റ് കഴിക്കണന്നുണ്ടോ? ഹലോ. ഹലോ. ഹലോ. ഹലോ കെ ഹലോ.